ഓ
താരാ
കേൾക്കുന്നുണ്ടാ?
കേൾക്കുന്നുണ്ട്
അല്ല നേരത്തെ ഏഹ് പറഞ്ഞളാണ്
ആ ആഹ് മഴ പെയുണ്ട്
രാവിലെ തൊട്ട് മഴ ഇണ്ടല്ലേ രാവിലെ മഴയില്ല ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് രാവിലെ മഴല്ല ഇ ഉച്ച ആ ഉച്ചക്ക് നല്ലൊരു മഴയരുന്നു
ഉം
വടെ ഉച്ചക്ക് മഴ പെയ്താ? ഉച്ചക്ക് മഴ പെയ്താ അവടെ
പിന്നെ എന്താ
ഉച്ചക്ക് മഴ പെയ്തോ? നല്ല മഴേം പെയ്യുന്ന സ്ഥലാണോ? പോഷണള്ള കഴ്ച്ചേ
ആ
ഭക്ഷണം കഴ്ച്ച് ഇരിക്ക്യാണ് എന്താ ചെമ്മീനും പച്ചക്കറിയും ഒക്കണ്ടായിരുന്നു. നമ്മള് ഭഷണയ്ച്ചോ?
ഭക്ഷണം കഴിച്ചു ഞാന് ആ കഴി ച്ചു. ഞാന് ങ്ങനെ റെസ്റ്റില് മ് ഓപ്പറേഷൻ ചെയ്താണ് റസ്റ്റില്.
അ
കഴഞ്ഞു
എന്താ പ്രശ്നം എന്തായ്നു?
അത് അണ്ഡാശയം ത്തില് മോഴേനി
ആഹ ഉം ആ സ്ഥലം പറീല
ആ ഹോസ്പിറ്റല്?
സ്ഥലം പറയാൻ പാടില്ലല്ലോ ആ ചെലവ് നാല്പത്തയ്യ ന്താ ചെലവന്നു നാല്പത്തഞ്ച്
നാല്പത്തഞ്ച് ല്ലേ? ഹോസ്പിറ്റലിന്റെ പേര് പറയാലോ
എത്ര കുട്ട്യോളുണ്ട്? നാലാള്. ഏഹ് എന്ത എന്തുട്ട്യാളാ?
എനക്ക് പെണ്ണും ആണൊക്കെണ്ട്. മൂന്ന് പെണ്ണു ഒരാണും
എന്താ ജോലി?
ഞാന് ചെറ്യ ടീച്ചറാ
ഏ ഏഹ്? ഏഹ് ഇങ്ങക്ക് ന്ത്‌ പരിപാടി എന്തേണ്ടോ? ഇല്ലേ ജോലില്ല.
ആ ഹൗസ് വൈഫാ? എന്താ? ഫുഡ് എന്താ? ഏതാ ഫുഡ്?
ഉച്ചക്ക്? ഉച്ചക്ക് സാദാ ചോറ്.
ആ
അയ്ലക്കറി. ബത്തല് ഉം എൻക്ക് നാല് കുട്ടികള് രണ്ട് പെണ്ണും രണ്ടാണും
ആ അവരൊക്കെ എന്താ ചെയിന്നേ?
ചെയ്യുന്നേ? പഠിക്കാണോ? ആ കുട്ടികള് പ്ലസ് ടു കഴിഞ്ഞതാ. മ ഏ
എല്ലാരേം
ഇല്ല ഒ വലിയ മോള് പ്ലസ് ടു കഴിഞ്ഞു രണ്ടാമത്തത് ഒമ്പതില് മൂന്നാമത്തെ ആറില് നാലാമ ഒന്നില്.
ആഹ് ആ
നിങ്ങളതൊ
ഇല്ല ചെറിയ മക്കളാ പത്തിലൊക്കെ എത്തിട്ടുള്ളോ
ഏഹ് ഏഹ്
മൂന്നിലും ഒന്നും പോവാത്തതാണ് മൂന്ന് വയസായിട്ടാണ്
ആഹ് പത്ത് മിനിറ്റാകുമ്പോ നിക്കുവല്ലോ അല്ലേ
നിക്കൊന്നുല്ല നമ്മള് ഓഫാക്കണം
ആഹ് ആയിക്കോട്ടെ
ഇല്ല. ഏത് ഫുഡാ ഇഷ്ടം
ഫുഡ് പൊറത്തത്തെ ഫുഡ് ആണ് അധികം ഇഷ്ടം
അത് കേടാണല്ലോ ആരോഗ്യത്തിന കേടാ
അതൊണ്ടാണ് ഇപ്പ ഇങ്ങനെയൊക്കെ വന്നെ മടിയായിട്ട്
ആണോ ജനറേശനൊക്കെ അങ്ങനെയാണല്ലേ
ആഹ്
പുറത്തുന്ന് ഫുഡ് വാങ്ങി കഴിക്കാറാണ് പതിവ്.
ഉം, എന്തങ്ങക്ക് ജോലി? അത് മറന്നേ നല്ല മറത് മറവിണ്ട്
മറവീണ്ടോ ഞാൻ പറഞ്ഞില്ലേ ടീച്ചിങ്ങാണ്
ഏഹ്
കുട്ട്യാളെ പടിപ്പിക്കുന്നു
ആ ആ നിങ്ങൾ ഇതീല് ചേർന്നിട്ട് കൊറേയായോ
ഇത് അങ്ങനത്തെ അതും വേണ്ട
ആഹ് ആഹ്
ഇല്ല ഹസ്ബൻഡിന് എന്താ പണി
ഫർണിച്ചറ്
ഫർണിച്ചറാ ഏഹ്
ആഹ് രണ്ടാമത്തെ മോക്ക് ഒന്നരായന്നു വീട് മാറിയേണ്. രണ്ടാമത്തെ മോളെ
ആഹ്
ഒന്നര വയസ്സായിന്ന് വീട് മാറിയിക്കണേന്ന് പറയാ
ആഹ് സ്വന്തായിട്ട് താമസായി അല്ലേ
അപ്പൊ ഉമ്മയൊക്കെ ഹജ്ജ് കഴിഞ്ഞ് വന്ന് ഉമ്മാക്ക് ഇപ്പൊ സുഖല്ലാതെ സീരിയസ്‌ ആണ്
ആഹ് ശെരിയാണ് കൊർച്ചതി
ഉം കയ്ഞ്ഞ് വന്ന് രണ്ടിസം കയ്ഞാരെ അയ്ന് കിഡ്‌നിക്ക് പ്രശ്നണ്ടായ്ന് ന്നീര് വന്നാണ്ട്
ഇതിപ്പോ സിസേറിയൻ കഴിഞ്ഞിട്ട് സ സർജറി കഴിഞ്ഞിട്ട് എത്ര ദിവസായി
ഇന്നേക്ക് എട്ടീസായി
ആ അത്ര ആയിട്ടുള്ളൂ
ഉം
ആരാ ന്നോക്കുന്നൊക്കെ.
ഇപടെ നാത്തൂന്ണ്ട് ഉമ്മണ്ട് ആങ്ങളാര് മൂന്നാളാണ്. ഗൾഫിലാണ്
അപ്പൊ ബിസൈൽ കട തൊടങ്ങിട്ട് കൊറെആയോ
ആ ഫർണിച്ചറ് അവടെ ഏട്ടന്മാര്ക്ക് അനിയമാര്ക്കൊക്കെ ഫർണിച്ചറനെ
ഇല്ല.
മാലങ്ങാടൻ ഫർണിച്ചർ
ഞ ഓ കേട്ടിട്ട്ണ്ട് ഞാനു മുമ്പ് ജോലി ചെയ്തിരുന്നൊരു സ്ഥലംണ്ടായ്രുന്നുട്ടാ പെറും ഫർണിച്ചർന്റെ സിറ്റിആയിരുന്നു. ഫുള്ള് ഫർണിച്ചർ മാർക്കറ്റആയിരുന്നു അവിടെ ആ അസ് മാർക്കറ്റില്ഫുള്ളും ഫുർണിച്ചറാ ഒരു തല ഇങ്ങനെ തല വരെ.
സു
ഫർണിച്ചറും പ്രോഡക്റ്റൊന്നുല്ല ഒക്കെ പൊറത്ത്ന്ന് വരുന്നതാണ്. അവടെ അടുത്തയ്ന്റെ പ്രൊഡക്റ്റെടുക്കലില്ല ഒക്കെ പൊറ്ത്ത്ന്ന് ചെയ്തിട്ട് മലപ്പുറം ജില്ലയ്ല് ചില വാവുകളിലെ ഫർണിഷർന് വേണ്ട തൊടർന്നു വലിയ ഷോപ്പാണോ
ആണോ അ ആ വലിയ കടയാണ്
ഇനി ഫർണിഷർന് അവടെ വന്നാമതിയല്ലോ.
ഉം ഉം ആഹ് ഫർണിച്ചർവാണങ്ങി അ ഫർണിച്ചറ് വ ആ ഫർണീച്ചറാണെങ്ങി വിളിച്ചോണ്ടി ഏത് മാണേം തരും എല്ലൊഉണ്ട് കട്ടില് അൽമറ ന്നമുക്ക് കൊർക്കണെങ്കി കൊർക്കൊക്കെ ചെയ്യാ ഏ സെറ്റിക്കൊക്കെ വ ആഹ സെറ്റിക്കൊക്കെ വാണേ പർഞ്ഞോണ്ടി അത് തെര്ന്റ് ഹസ്ബെന്റിന്റെ നമ്പറെന്റെയ്
ഇങ്ങോ
ഓക്കെ ഹ്
ഇപ്പോ ഇവടെ ബസ്സ്ക്ട്ടോ
എങ്ങനെ
ക്വാളിറ്റിള്ള പ്രൊഡക്റ്റ് കിട്ടോയ്ക്കാ ചെറിയവെലക്ക്.
ആഹ് അത് പലേ മരത്തിന്റെതോണ്ട് ണ്ടാക്ക്‌ണ്ടല്ലോ ന്നല്ല തേക്കിന്റെ ആണെങ്കി ന്നല്ല വെലണ്ടാവും. അയ്ല് അക്കേഷന്റെതിന് ചെറിയ കൊറച്ച് കൊറവെയ്ക്കാരോം
ആ തേക്കൊന്നും വേണ്ടാറിയാ
ആഹ അപ്പയ്ന്റെ ചെറേ വെൽന്റൊക്കണ്ട്. ഒകെ അയ്ന്റെ തായെ ആ അക്കേഷ്യാ പിന്നെ പിന്നെ വേറെന്തൊക്കൊ മരങ്ങളുണ്ടല്ലോ ഉം ഓരോ അ ഹാ ആ മഹാഗണിഅക്കണ്ട് ഇത് ആരാ പിത്ത് പിത്ത് എങ്ങനെ? ആ വെലകളൊക്കെ ഓലോട് ചോയ്ക്ക്‌. ക്കണം നമ്മളയ്നെ പറ്റി നോക്കലില്ല.
ഇങ്ങളൊന്ന് റെക്കമെന്റെയ്താ മതി.
മ്മ് പിന്നേ
ആ
ആ
ണ്ടെരും
ഏ..
നല്ലേ ഒരു മറ്റേന്ത കയ്യോയിയായിട്ടുള്ള പൊറത്ത് ഫുഡ് കാണുന്ന് വെരിന്ഇണ്ടല്ലോ? ഇയ് പേര് പറെയ് ഞാൻ
പലേ മോഡലും ഉണ്ട് നിങ്ങള് ഫോട്ടോ മാണെങ്കിൽ ഞാൻ അയചേരണ്ട് ഇന്റെ ഫോണില് കൊറേണ്ട് പിന്നെ ഞ്ഞി ഓലോഡ് പറഞ്ഞാലു ഓല് അ ചെരും അനക്കെന്താ വാണ്ടേന്ന് പറഞ്ഞാൽ മതി അപ്പൊ അയിന്റെ ഫോട്ടോ വിട്ടെരും. അങ്ങൻത്തെ മോഡൽ പലേ മോഡലിലുണ്ട് ആഹ് ഓക്കേട ഓലൊക്കെ പറയ്ണ കേട്ട്ണ്. മം ഓലോഡ് പറഞ്ഞാലയ്ല്.
ഏകദേ ഏകദേശത്തിന് വെല കഴിഞ്ഞി ണ്ടോ?
ഇല്ലേയ് ഞാന് ഇങ്ങനെ ഫർണിച്ചറിന്റെ അയ്ക്ക് കടീക്ക് ഓല് ഇങ്ങനെ പറയല് ണ്ട് ഇങ്ങനെ തമ്മി ഇങ്ങനെ ഓരോന്ന് ഫോൺച്ച്ക്കാണ്ട് ഇങ്ങനെ കട കച്ചോടം ഇങ്ങനെ ആക്ണക്കാണ അങ്ങനെ അപ്പൊ പറയാനാ കേക്ക
ആ ചെലേ ആളുകള് കുറിയൊക്കെ വെച് കൊടുക്കുന്നുണ്ട്.
ഏഹ്
കുറീ
ആ ആ
കുറിയെച്ചു കൊടുക്ക അതായത് നമ്മൾ കുറി കൂട മാസം മാസം ആയിരപ്പ്യ അടച്ച് കൊടുക്ക. ന്നിട്ട് ആ നറുക്കെടുപ്പ്ണ്ടാവും. നറുക്കെടുപ്പിൽ ആർക്കാണോ നറുക്ക് കിട്ടുണെ ആൾക്ക് എന്തേലും സമ്മാനം വെച്ചിട്ടുണ്ടാവും സമ്മാനം കിട്ടും. പിന്നാ ആ വെലക്കുള്ള ഫർണിച്ചർ എന്തേയ്യ ചെയ്യാ നമുക്ക് വായിക്കാം. ആയിരർപ്യക്ക് ഒരു വർഷത്ത് പന്ത്രണ്ടായിരം റുപ്പ്യഇണ്ടാവും. പന്ത്രണ്ടായിരം റുപ്യെന്റെ ഫർണിച്ചർ വാങ്ങ.
ആദ്യത്തെ മാസം തന്നെ അടി നമ്പർ അടിക്കന്നുണ്ടെങ്കിൽ സമ്മാനോം കിട്ടും. ഇതേ പന്ത്രണ്ടായിരം ഉറുപ്പേക്കുള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കു ചെയ്യാം. പിന്നെ ബാക്കി ആയിരംറുപ്യ അടച്ച് കൊട്ത്താ മതി അങ്ങനെയെത്ര രൂപന്റെ ആ അഞ്ച് മാർക്ക് ഒരാക് കൂടാ ഒ ഒരാൾക്കെന്നെ എത്രർക്ക് കൊടുക്കാം
അന്റെടുത്ത് രണ്ടർണംല്ലേ ഒന്നൊണ്ടാ ഇല്ലേയ്
ഹലോ
അങ്ങനല്ല സാധനം ഇങ്ങനെ കൊടു ഏ
ടൈമ് കഴിഞ്ഞിട്ടുണ്ട് റ ആ
ആരാത് ഞട്ത്തെ പോണോ അത് കയ്ഞ്ഞോ